പിന്നെ എന്തൊക്കെയാണ് ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ച് സുഖണാ
സുഖ അലഹംലില്ല പിന്നെ മക്കളെയൊക്കെ വിട്ട ട്ട് ഞാനിപ്പോ ഫ്രീ ആയപ്പോ
ആഹ് ഞാനും അതെ ഫ്രീയായി സ്കൂളിൽ പോയി അവര് ആ എത്ര പേരുണ്ട് മക്കള്
നാലാള്ണ്ട് അതില് പിന്നെ രണ്ടാമത്താള് വിടാ പിന് വയനാട്ടിലാണ് പഠിക്കുന്നത് പിന്നെ മൂന്നാമത്തേത് ഉം പിന്നെ അവിടെ നാദാപുരത്ത് അപ്പൊ ഓര ഇന്നിപ്പോ അവധിയാണ് അപ്പൊ ഇന്ന ഒരുര് വരുന്നുണ്ട്
അതെയാ ആഹ ഏത് ക്ലാസ്സില് പഠിക്ക്ന്ന്
എസ് എൽ സി കഴിഞ്ഞിട്ട് ഒരാള് പ്ലസ് വണ്ണ് പ്ലസ് ടു അങ്ങനെ ഉ ഉം പിന്നെ ഇത് വാഫി കോഴ്സില്ലേ വാഫി വാഫിയ
ആഹ ആഹ് അറിയാം അതെ ആഹ് ആഹ എന്റെ രണ്ടു പേര് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന് മൂത്തവര് ഇരട്ട കുട്ടികള് രണ്ടാമത്തെ ഒന്നര വയസ്സേയിത്
ആഹ ആഹ അപ്പൊ എല്ലരേം പറഞ്ഞയച്ച ഇപ്പൊ ഒരു ഫ്രീ എല്ലാവരും ഒന്ന് പിന്നെ എന്താ പറയ്ക വെറുതെ ഇരിക്കുകയാണ് ല്ലോ കൊറച്ച് കഴിഞ്ഞാലിനി ഉം ഭക്ഷണം വെക്കാനൊക്കെ
ആഹ അതെ അതെ നമ്മടെ വല്ല്യ കുടുംബാണ് പിന്നെ ഏട്ടന്റ ഭാര്യ മക്കളും പിന്നെ ഞാൻ രണ്ടാമത്തത് മൂന്നാമത്തെ അനിയനും പിന്നെ രണ്ട് കുട്ടി പങ്ങമാരെല്ലാം കെട്ടിച്ചു വിട്ട് അങ്ങനെ ആ യതെ പിള്ളേരെന്നെ ഏഴെട്ട് പേരുണ്ട്
ആഹ ആണല്ലേ ആഹ അപ്പൊ നല്ല രസയിക്കൂ എല്ലരൂടി ആവുമ്പോ ആ ആഹ വേറെ താമസാക്കിയോരുണ്ടോ
വേറെ താമസായിട്ടില്ല
ല്ല എല്ലാരും ഒരു വീട്ടിൽ തന്നെ ആ അപ്പൊ നല്ല രസാരിക്കൂ എല്ലരൂടിയാമ്പോ
നിങ്ങള് വേറയാ
ഞങ്ങള് കൊറെേ അങ്ങനെയിനുട്ടോ എല്ലരൂടി ഓരേ വീട്ടിലായിനോ തറവാട്ടിലായിനോ എല്ലരൂടിയും ഉം മൂന്ന് ആ മൂന്ന് ജേ ഷ്ഠന്മാര് മൂന്ന് പെങ്ങന്മാര് ആ ഏറ്റവും പിന്നെളെ ആളാണ്
അതെയ ആഹ് അതെയാ ആഹ അ അങ്ങനെ നിങ്ങ മാറി താമസിച്ചു
ആനങ്ങ മാറി താമസിച്ച് ആ ഇല്ല ഓലൊക്കെ വേറെക്കെ പോയി പേരാണി മൂത്താള് ഫസ്റ്റിലെ പോയി ട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെണ്ടയ്നും. പിന്നെ കല്യാണാഴ്ച പോയപ്പോ ഉം പിന്നെ രണ്ടാമത്താള് വേറ പോയി പിന്നെ മൂന്നാമത്താള് പോയി അങ്ങനെയില്ല അങ്ങനെ പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മള് എല്ലാരും തന്നെ പിന്നെ ഉമ്മ പി മരിച്ചുപയി അതിനന് ശേഷംട്ടോ ആ അതിനന് ശേഷാ മാറി താമസാക്കിയത് ഉ ഉ
ആ അവിടെ മാശയുണ്ടാ
ഇല്ല ഇല്ല ഇപ്പോൊ പിന്നെ മഴ ഇല്ല വെയിലും ഇല്ലാത്ത കോലത്തി അപ്പോള്ളത്
അതെയാ ഇപ്പ ഇവിടെ നല്ല മഴ ഉ നല്ല വെള്ളല രിച്ചു പോന്ന
ആ അത്രയും എവിടെ ഇന്നലെ ഉ വൈകുന്നേരോ രാത്രിയോ ചെറുതായിട്ട് പെയ്ത്
അതെയാ ആഹ അങ്ങനെ ഉ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞോ
ആ ജോലി ഇനിയും ഉണ്ട് പിന്നെ ഇനിയിപ്പോ ഉച്ചക്ക ചോ രാവിലെ ചപ്പാത്തിോ ഉ ഇറച്ചി കറിയും വെച്ചനോ അപ്പൊ പിന്നെ ഉച്ചക്ക കൂടിയും കണക്കാക്കിട്ട്
അതെയ നമ്മടെ വീട്ടിലെ ഒത്തിരിയും മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയ രാവിലെ പിള്ളേർക്ക് കൊടുക്കണം പിന്നെ ഉച്ചക്ക്െ കഴിക്കാനായിട്ട്
ആ ആ
അങ്ങനെ അവർക്ക് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡ എല്ലാം ഉണ്ടാക്കി കൊടുക്കണം ആ രാവിലെ എ നീക്കണം
ആണില്ലേ അന്നപ്പോ ഉച്ചത്തേത്തെ കൊല്ലു ആയതാ ഒക്കെ കൈനോ
ആ് ഉച്ചക്കത്തേക്ക് നമ്മുക്കല്ല പി പിള്ളേർക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്ത ആ ഓക്ക പിന്നെ കുഞ്ഞി ചെറിയ കുഞ്ഞിയണ്ട് ഒന്നര വയസ്സിന്റെ അവന ഉറക്കിട്ട് വേണം പിന്നെ എല്ലാ ജോലിയും ചെയ്യാൻ
അതാണ്
ഇപ്പൊ ഉറക്കാ വന്നിട്ടാകുമ്പോ ഒരുര് ഫ്രീ ആയിട്ടാ്പോൻ വിളിച്ചത്
ആഹ ആഹ് ആഹ അപ്പൊ ഒരു ഉണ്ടെങ്കി പിന്നെ സമയം പോകുന്നു അറിയിൂല വേഗം ഉറങ്ങുന്ന സമയത്ത് വേഗമാാക്കിയുള്ള പണിയ കൊടുക്കണല്ലോ
അതേതെ
പി പോയേക്കണ്ട അടുത്ത്
അര് പഴയാ അടുത്തില്ല അടുത്തില്ല കൊറച്ചു ദൂരം പോണം ആഹ അത് പേടിയന്നെ അവര് ആഹ അവര് ഇങ്ങനെ വള്ളത്തില് കളിക്കാൻ തന്നെ പോകുന്നു രണ്ടാള്ും
ആഹ ആഹ ആഹ
ആഹ ഇങ്ങനെ എല്ലാരും ഒന്നിച്ചിട്ട് പിള്ളമാർ
ആ ആ ഇല്ല രോഡി ഒന്നിച്ചിട്ട് ഉം അങ്ങനെ പോകുമ്പോ ആഹ അങ്ങനെ പോകുമ്പോ അമ്മ പേടിയാണ് പറയണോരോട് പെട്ടെന്നൊക്കെ വലിയ മലവെള്ളംൊ ഇപ്പോൾ വിട്ടാണെങ്കിലൊ
അതെ ആ അതന്നെ ആ കൊറെ പറയുന്നെ കേട്ടല്ലോ. എങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ മരിച്ചതായി വാർത്ത വരുന്നല്ലോ? ഉം അതെ ആ അതെ മഴ ആ അതെ അതെ ആ
തയ്ക്കും.
അതെ അതെതെ ആ നമ്മ പറഞ്ഞ നല്ല അതിന വേണ്ടി പറഞ്ഞു കൊടുക്കതായിരുന്നു. പക്ഷെ അവർക്കത്ഇഷ്ടപ്പെടുന്നില്ല.
ആ അതെ ഓര്ക്ക് ഇഷ്ട ആവൂല. നമ്മളാണെങ്കിൽ നമ്മുക്കും ഇഷ്ടമല്ലേ പക്ഷെങ്കില് അതിന് ഒരു പിന്നെന്താണ് സമയം കിട്ട കിട്ടായിട്ടാണല്ലോ പോണത്. അങ്ങനെ പോവാണ്ടായി പോണത്. ഞമ്മള് ഈ അടുത്ത ദിവസം ഇവിടെ കൊറച്ച് പോണംട്ടോ. അമ്മ പോയിണു. പോയി ചിലപ്പോക്കെ വൈകുന്നേരമൊക്കെ വെറുതെ പോയി ഇരുന്നിട്ട് ക്കെ അങ്ങനെ പോരും. ഉം. അപ്പൊ അതിന്റെ അടുത്ത് ഒരു ചെറിയ ത കട ണ്ട്.
ആ ആ പട്ടെ ആ ആട പോയിട്ട് എല്ലാം കഴിച്ചിട്ടല്ലെ വരും. നല്ല രസായിരിക്കും അല്ലേ ആ കോഴ കോഴിക്കോട് ബീച്ചിലാ
അല്ല അല്ല പോയേന്റെഅടുത്ത്. ആ ആ പോയിന്റ് അടുത്താ എടയ്ടക്കൊക്കെ വൈകുന്നേരൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോക്കെ അങ്ങനെ പോയിട്ടിരിക്കും. ഉം. അത് നല്ല രസാണല്ലോ? എന്നപ്പോ പിന്നെ പിന്നെ എന്താണ് വിശപ് വരുമ്പോ ആണെങ്കില് അതിന്റെ അടുത്ത് തന്നെ ഏതുകൊണ്ട് തട്ടുകടയിൽ ല്ലോ അപ്പൊ ആ പോത്ത് വരട്ടിയത് പിന്നെ ആ പറാട്ട അങ്ങനെയൊക്കെ പിന്നെ പഴംപൊരി പോത്ത് വരട്ടിയുവില്ലേ?
ഞാൻ കോഴ ആ കോഴിക്കോട് മീൻചാം ഡെയിലി വന്നന് അന്ന് ഒരു ദിവസം
ആ ആ
അവിടെ ല്ലേ ഇത് എന്റെ സഹോദരന്റെ ഭാര്യന്റെ ഏളയമ്മ അവിടെയുണ്ട്.
ആ ശരി ആ
ആ അങ്ങനെ അവരെ വീട്ടിലും പോയതാ.
ആ ആ ആ
അവര് പോകുപോ എന്നെയും കൂട്ടി. മീൻ ചന് ആ ബീച്ചില് പോയിന് കോഴിക്കോട് ബീച്ച് ആ ആ പിന്നെ മീൻ ചന്താന്ന് പറയുന്നേ. ആ
ആ ആ മീൻചന്ത. ഉം.
ആ നിങ്ങക്കറിയോ?
ആ അറിയാം പക്ഷെങ്കില് നമ്മുക്ക് ആരു ഇല്ല അവിടെ. നമ്മള് ഇവിടെത്തന്നെ ഉം കോഴിക്കോട് തന്നെ ആയതൊണ്ട് നമ്മക്ക് ഏത്തിക്ക് പക്ഷെ ആരും അറിയുന്ന പോലെ ഒന്നും ആരുല്ലേ അവിടെ. പിന്നെ ബീച്ചിലൊക്കെ പോയ എങ്ങനെ അവിടെ നിന്നിട്ടാണോ പോയത്?
അവിടെ നിന്നിട്ടല്ല അവിടെ പോയി ഭക്ഷണം ഒക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ആ സമയത്ത് ബീച്ചില് പോയി. അവിടെ ഫുൾ ആ കറങ്ങി കറങ്ങീട്ട് പിന്നെ പിന്നെ വണ്ടിക്ക് പോകുന്നതാ ഞങ്ങിങ്ങോട്ട്.
ആ ട്രെയിനിലില്ലേ?
ട്രെയിനിൽ പോന്നത്. ആ അങ്ങനെയൊക്കെയാണ്. ഉം
കൊറെണ്ടല്ല അവിടന്ന് ഇങ്ങോട്ട്
ആ കൊറെണ്ട്
ആ പിന്നെ ഒർരശ്യാ പോയത്
ഏ ആ ഞാന് ഒരു പ്രാവശ്യംന്ന പോയത്
ആ
ആ ഉം
പിന്നെ കാസർഗോഡ് ഞങ്ങള് വന്നില്ല
വന്നില്ലേ വന്ന് കാണാണം
ആ ആ വന്നേച്ചാല് കൊറെ മുന്നേ ഒരു പി കല്യാണം ഇണ്ടായിരുനു ആ നമ്മളെ ആ ആ എന്റെ ആ എന്താണ് പിന്നെ മൂത്താപ്പന്റെ മോൻ മോൾണ്ട് അവിടുന്ന് അങ്ങോട്ടാ കെട്ടിച്ചത്. ആ ആ അങ്ങനെ വന്നിക്ക് കൊറെ മുന്നേ എപ്പോഴും ഒന്നു ആല നല്ല രസ സലേ
ഇവിടെ അഞ്ച് ദിവസം മുമ്പേ തോടങ്ങും ഇങ്ങോട്ട് അതെയാ ആ പരിപാടി അരി അരിക്കോത്തും ബ്രെഡ് ടൂ ബിയും എല്ലാം ഇണ്ട്
ആ അതന്നെ അത് ആദ്യ ഇണ്ടോ അവിടേക്ക്.
ഏ
ആദ്യണ്ടോ അവിടേക്കെ അല്ലേ ഇപ്പോ വന്നാണോ
അല്ല ഇപ്പം വന്ന് കൊറച്ചായി ട്ടില്ല ആദ്യം ഇവിടെ ആ ആ ഉം ഇപ്പം വന്നത്
ആ ആ പിന്നാം എന്താണ് അം അം അവിടെന്ന് വെച്ചാല് ഏതോ ഒരു സിനിമ ഉണ്ട് ഉക്ക്രേ ഉക്ക്രേ പറ്റാൻ പറഞ്ഞിട്ടുള്ളരു സിനിമല്ലേ ആ ആ സിനിമയിലുള്ള വീടില്ലേ അവിടെ നമ്മള് കല്യാണം പുതുക ത്തിന് വന്നത്
ആ ആ അവിടെയാ അങ്ങനെ.
ഉം അവര് ഒരു വല്യ ടീമാണ് ആ അപ്പോ ആവേ ആവേരാണെങ്കിലും വല്ല്യ ടീമാ ജല്ലറിക്കാരാ അപ്പ നമ്മളെല്ലരോടിയും ആ പിന്നെ വണ്ടിയില് ട്രാവലർ വണ്ടില്ലേ ആ അതില് ആ ആ ആ അതില് അങ്ങനെ വന്നിട്ട് നല്ല രസ സയിന് ഒരു ഭാഗത്തൂടെ പോയാല് മറ്റേ ഭാഗത്തൂടെ ആ ഭാഗത്തൂടെ നമ്മ തിരിച്ചുരാനാവൂില്ല വേറെ വൈക്ക് പോയിട്ട് പിന്നെ മാറിപ്പോവും അത്രയും വല്ല്യ വീട്.
ആ അങ്ങനെ ഞാന് ഞാന് കണ്ടീന് പോറത്തുനിന്ന് കണ്ടീന് പശേ അകത്തേക്ക് കയറിയിട്ടില്ല
ആണല്ലേ ആടെ അടുത്ത ഇടോ ആണോ
ആ അടുത്തിടെയാണന്ന് തോന്നുന്നത് ഞാൻ പറയുന്നത് കേട്ടിന് പക്ഷെ ഞാൻ പോയിട്ടില്ല
ആ എന്തേന്തു വല്ല്യ വീടണെന്നാ കൊട്ടാരം വീടാ പിന്നെ കോണിയൊക്കെ ഉണ്ടല്ലോ അത് രണ്ട് ഭാഗ ത്തേക്ക് അയ്ക്കേണ്ട്
അപ്പോ നമ്മള് ആ ഒരു വൈക്ക് പോയാ പിന്നെ നമ്മക്ക് അറിയൂല നമ്മള് ഏത് വൈന് വന്നേന്നുള്ളേ അങ്ങനെ നല്ല രസായിനു ഞാൻ ആ എന്റെ മോനെ കാണാണ്ടായി പോയി ഉം ആ അത് പോയി പിന്നെ ആ ഒരു ഭാത്തുടിയേ പോയി പിന്നെങ്ങളട്ത്ത്ന്ന് വേറെ ഭാത്തേക്ക് പോയി പിന്നെ കാണില്ല അങ്ങനെല്ലോകൂടിയോ പിന്നെ കണ്ട് ഓള്ണ്ട് കരഞ്ഞോണ്ട് വരുന്ന്ണ്ട്
നല്ല രസായിനു പിന്നെ ആ ഭാഗത്തൊക്കെ വല്ല്യ വല്ല്യ ടീമാ തോന്നുന്നുല്ലേ
ആ വൽ ആ വല്ല്യ ടിപ്പാണ് ഈ കാസർഗോ ട് കൽനാട്ന്ന്പറയുന്ന സ്ഥലത്തല്ലെ വല്ല്യ വല്ല്യ ടീമാണ് ഉം അവര് വീടല്ലേ കാണുമ്പന്നെ മനസ്സിലാകും വല്യ വല്യ വീടാളാ അവർക്ക് ഉം നിങ്ങളീ പറഞ്ഞില്ലേ ഇതേ പോലത്തെ വീടാണ് ഉം അൽ ആ
പറീനേ കാസർഗോഡ് പെ പൈസള്ള ടീമാണ്ന്നൊ പറീണേകി കണ്ണൂര് ആ
ഞമ്മള് വല്ല്യ പാർട്ടി നമ്മ നമ്മ ളൊന്നും അങ്ങനെന്നുല്ലേട്ടാ
ആണ്ലേ നമ്മളും അങ്ങനെ തന്നെ സാധാരണതിൽ ഉ അങ്ങനെ പോ എവിടെത്തന്നെ നാട്ടിൽ തന്നെ
നട്ടില്ല പിന്നെെ മോന് ഉറങ്ങിട്ടില്ല എറെ അടുത്ത കടന്ന്ി ണ്ട് ഉറങ്ങാൻ വേണ്ടി ഉം അങ്ങനെ ഉറക്കാ ഏ
മസ ആക്കുവോ എന്തും പണിയൊക്കെ എടുക്കുന്നേരം
ആഹ അതന്നെ അവന എന്നും ഇങ്ങെ അവനെ ഉറക്കീയിട്ട് വേണം പണിയൊക്കെ ചെയ്യൻ
ആഹ
ഉം ഇല്ലെങ്കി ഒന്നിനും സമ്മേക്കില്ല. അത് രാവിൽത്തെ രാവിലെ ഞാൻ എണീക്കുമ്പോ ഒന്നിച്ചിട്ട് എണീക്കും. ആഹ് ഓക്കെ ശരി ശരി ശരി ആഹ്